ഹലോ
ഹലോ കേൾക്കുന്നുണ്ടാ
ആഹ് കേൾക്കുന്നുണ്ട്
എന്തോക്കെ വിശേഷം
എന്താ വിശേഷം അങ്ങനെ പോണു ഇന്നിപ്പോ മഴെയ് മഴെയ് പെയ്തില്ല ഉച്ച കഴിഞ്ഞ് അതൊരു ബൽ
ആ അതെ ഇവിടെ മയക്കാറ്ണ്ട് മയ ഇപ്പൊ പെയ്യാം പെയ്യും ന്നങ്ങ അങ്ങനത്തെ ഒരു രീതിയിലാ നിക്ക്ന്നത്
ആഭിയാ
അതെ നിങ്ങള് ഭക്ഷണം കയിച്ചോ
ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴി കഴിക ത് ഒരു ലെഡു ഒക്കെ തിന്നിട്ട് ഇരിക്കുവാരുന്നു
അതെയോ ഇപ്പൊ നിങ്ങ മക്കള് സ്കൂൾ ത്ത് വരാനായി ക്ക് ഇണ്ടാവൂലെ വൈകുന്നേരം അതേയോ അവർക്ക് സ്കൂളിലേ ക്ക് വണ്ടിയ്ണ്ടോ
ആ വണ്ടിയൊണ്ട് ആ വണ്ടി ആ വള് നമ്മള് വീടിന് മുമ്പി തന്നെ എറങ്ങ്ണത്
അതെ അപ്പൊ ക്കെഇണ്ടാക്കി കൊടുക്കൊന്നു വേണ്ട്യ ആവശ്യം വര്ല് ഇണ്ടാവൂലല്ലേ
പണീക്ക കഴിഞ്ഞാ
കൈക്കറി സമയത്താണോ
ആ തൈക്കാറ് എ എപ്പം സൗ ഫ്രീ കിട്ടുമ്പൊളത്തപ്പൊ അപ്പം പോയി അങ്ങനെ തയ്ക്കും പ്രത്യേകിച്ച് സമയം അങ്ങനെ ഒന്നും ഇല്ല
ആഹ് അതെ
പണി നോക്കിട്ട് വേണ്ടേ
ആഹ് അതെ അതെ
എന്നെപറഞ്ഞ
നിങ്ങള് രാത്രി എന്താ ഭക്ഷണം ഇണ്ടാക്കാറ് ഉച്ചക്കൊള്ള എട് ക്കാരാണോ
ആ ഉച്ചകത്തെ തന്നോ പിന്നെ രാവിൽ ട്ടേജെ മിച്ച് വരുന്നിട്ടൊണ്ടെങ്കിൽ അതും അതും ഇങ്ങനെ കഴിച്ച്
ആ നമ്മള് ഇവിടെ അങ്ങനെ തന്നെ ചെല വീട്ടിലൊക്കെ രാ ത്തിരി വേറെ തന്നെ ഭക്ഷണം ഇണ്ടാക്കാറുണ്ടല്ലോ ചപ്പാത്തി അങ്ങനെയൊക്കെ
ചപ്പാത്ത് ആ അതൊക്കെ കൂടുതലും ചെലപ്പോ ഈ അസുഖങ്ങളൊക്കൊ ഒള്ള അല്ലെങ്കി പിന്നെ ഈ ഡയറ്റ് നോക്കണ ആളുകള് അങ്ങനെ
ആ ആ ചപ്പാത്ത് അങ്ങനത്തൊക്കെ അമുക്ക് പൊതുവേ ഇവിടെ മടിയാ രാത്രിയേക്ക് വേറൊരു ഭക്ഷണം ഉണ്ടാക്കാന്
ര നമ്മളെ ഇത്ര നിലം മുമയിരിക്കും എപ്പോഴാന്ന് പറഞ്ഞ നമ്മൾ അങ്ങനെ നോക്കുവല്ലോ
ആ അതെ
ഇടയ്ക്കൊക്കെ ചെിലപ്പോ അങ്ങനെൊ ഒരു മൂച്ച് തോന്നുമ്പോഴത്തേക്കും എാ വച്ചാ പു ഈ കൂടുതും പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഗോതമ്പിന്റെ പുട്ടുണ്ടല്ലോ
ആ് ഗോതമ്പിന്റെ പുട്ട എങ്ങനെ ഉണ്ടാക്കാറ്
ഗോതമ്പിന്റെ പുട്ട് ഈ അരിപ്പ് ഗോതമ്പ് സാധാരണ ഗോതമ്പ പൊടില്ല ആട്ടപ്പൊടൊക്കെ നമ്മള്
അ അ അ അ
അത് നമ്മള് അടുപ്പത്തിൽ വെള്ളം വെച്ചത് അരി അരിപ്പൊട്ട് ഉണ്ടാക്കണ നിങ്ങൾ പുട്ടുപൊടിയും കൊണ്ടാണ് അതെ അരിപ്പൊട കൊണ്ട് ഇങ്ങനെ
അതെ ആ ആ അതില് തേങ്ങട്ടിട്ട് ഉണ്ടാക്കല നമ്മള സാധാ പട്ട രുചി കിട്ടോ
ആഹ് അത് അതേപോലെ തന്നെ രുചി കിട്ടും ഞങ്ങ എങ്ങനാ വെച്ചാ മാട്ടീട്ടാ ഉണ്ടാക്കണുന്നത് ചൂടുവെള്ളത്തിൽ വാട്ടും അതെ ഗോതമ്പ് പിന്നെ സാധാരണ ഒരു കുറച്ച് വെള്ളം വെച്ചാ മതി അ എന്നിട്ട് ചെല ആ ഉ പൂ ഇട്ട് തിളച്ച് കഴുമ്പത്തേക്കും ഗോതമ്പ് പൊടി അങ്ങോട് കൊട്ടും
ആ നമ്മള് വീട്ടിൽ തന്നെ പുട്ടുപൊടി ഉണ്ടാക്ക നമ്മൾ പുറത്തൊന്നും വാങ്ങാറില്ല പാക്കറ്റ്
ആ അതെല്ലേ
ആ ഇല്ല നമ്മള്
അരിപ്പൊടി കൊണ്ട് അപ്പത്തിന്റെയൊക്കെ ആ പൊടി കൊണ്ടും പുട്ടുണ്ടാക്കാം അങ്ങനെയ ഞങ്ങള് കൂടുതലും അരി പുട്ട് പൊടിയായിട്ട് മേടിക്കുല്ല
ആ നമ്മളത് വാങ്ങിക്കാറില്ല അപ്പൊ അത്ത പത്തിരിപ്പൊടികൊണ്ട് തന്നെ ഉണ്ടാക്കും
അതെ
ആ നമുക്ക് പൊറത്ത് പീടിയത്തെ അതെ രുചി കിട്ടാറുണ്ട്
നിങ്ങ എങ്ങനെയാ പുട്ടുണ്ടാക്കണേ
ടെയും കൊറച്ച് ചോറ് കൂട്ടിയിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട്
ണ്ടാക്കണതാ
ആ
ചോറ് കൂട്ടുവോ അതെങ്ങനെയ
കുറച്ച്ചോറ് കൂട്ടും
അതേലെ
അതെ അതെ നമ്മള് പുട്ടും പൊടി എ ആ ഓവർ ആ പിന്നെ നമ്മള് മിക്സിൽ അടിക്കുന്നെ കൂടുതലായിട്ടരയാൻ പാടില്ല. ജസ്റ്റൊന്ന് അരയാൻ പാടുള്ളൂ അരഞ്ഞാ പിന്നെ പുട്ട് റെഡി ആയി കിട്ടുല്ല
ആ ഞങ്ങളെങ്ങനെയാ ഉണ്ടാക്കണേന്നറിയാവൊ ഈ പത്ത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഉപ്പുവിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ പത്തിരിപ്പൊടി ഏ അങ്ങോട്ട് കൊട്ടും കല ആ ചൂടുവെള്ളത്തിലേക്ക് കൊട്ടും.
അതെ
ആ അന്ന ന്നിട്ടൊരു അന്നിട്ട്‌ പിന്നെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുത്തത് അപ്പൊ ഒരുപാട് വെള്ളം വെക്കൂല ഒരു കുറച്ച് വെള്ളം പത്തിരിക്കക്കെന്ന് പറയുമ്പോ തേക്കും പൊടി നന്നായിട്ട് കൊഴയണല്ലോ
നന്നായിട്ട് കൊയണം ഇത് അത്ര കൊയേണ്ടി ആവശ്യം ശം വ രണ്ടാവിക്കല്ലേ
ഒന്നുല്ല അപ്പൊ ഇങ്ങനെ അത്കഴിഞ്ഞിട്ടിങ്ങനെ ഇറക്കി നമ്മള് നന്നായിട്ടീ കൊ തുടിപ്പൊക്കെ കൊണ്ടിങ്ങനെ ഇളക്കി കൊടുക്കും. എളക്ക് എള ക്കി കൊടുത്തിട്ട് മിക്സിടെ ജാറിലിട്ട് കുറച്ച് കൊറച്ചിട്ടിട്ട് ഒറ്റ കറക്ക്
ആ ആ അ ആഹ് അങ്ങനെ ആയാലും പുട്ടിക് നല്ലത് രുചീല് കഴി
ആഹ് നല്ല ഇതാവോ അഹ് പുട്ടിന് അപ്പൊ ഈ കട്ടയൊന്നും ഉണ്ടാവൂല
ഇല്ല ഇല്ല ഓരോ നാട്ടിലു ഓരോ ഓരോ ടേസ്റ്റ് ആണല്ലോ ഓരോ രീതിയിലാണല്ലോ എല്ലാം ഉണ്ടാക്കാറ്
ആഹ് അത് തന്നെ ഓരോ നാട്ടിലും വ്യത്യസ്ത്ത്വാണ് ഇപ്പ അരിയതല്ല ചോറി ഇരണന്ന് പറഞ്ഞ ഏടെപ്പം എൻക്ക് അല്ഭുതം തോന്ന്ണ് ചോറിടുമ്പോ എങ്ങെന അങ്ങനെ ഓർത്തേ
ഏഹ് ആഹ് ചോറ് ആഹ് തേങ്ങ ഇടും
നമ്മൾ ഈ ഒരു പൊടിയിട്ടന് ശേഷം അതിന്റെ മേലത്തെ തേങ്ങ ഇടുന്ന
ആ അടിയിലും ഞങ്ങള് അടിയിലും നടുക്കും മേലെയിടും
അതെ
ആ പിന്നെ അയ്യ ആവി വരാൻ എളുപ്പത്തിൽ ആണല്ലോ തേങ്ങ കൂടുതലിടുന്നത്
ആ ആഹ് ആ അതിന്നെ പൊറത്തന്നൊക്കെ ഫുഡ് വാങ്ങിക്കാറുണ്ടോ?
എടക്കൊക്കെ എവിടെ പോകും പൊതിയൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ ഞാന് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പഴേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാറോട് ഞങ്ങളോട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചോദിച്ചു പുട്ടിനകത്ത് തേങ്ങ ഇടുന്നത് എന്തിനാണന്ന് ചോദിച്ചേ
അ ആ
ആ അപ്പൊ ആർക്കും ഇത് ടേസ്റ്റ് കിട്ടാനാ അങ്ങനെയൊക്കെ പറഞ്ഞേ അപ്പൊ അല്ല അല്ലാ സാറ് പറഞ്ഞ് അപ്പൊ എന്തിനാന്ന് ഒരു പിടുത്തവും ഇല്ല അപ്പൊ ലാസ്റ്റ് സാറ് തന്നെ പറഞ്ഞ ആവി ആവി പെട്ടെന്ന് വരാൻ വേണ്ടിട്ടാണ് മുട്ടയില് തേങ്ങ ഇടണേന്ന്
നമ്മുക്ക് അത് അറിയൂലല്ലോ നമ്മള് വിചരിക്കുന്ന വെറുതെ ഒരു രുചി കൂട്ടാൻ വേണ്ടിട്ട് ഇത് തേങ്ങടുന്ന
ആ അങ്ങനെ ഓറക്കും അ തലദാരങ്ങ ഉം നിങ്ങള് പുറത്തന്നോക്കെ മേടിക്കുവോ?
ആ നമ്മള് നമുക്ക് ഒരാഴ്ചയിലൊക്കെ കൂടുമ്പോം പിന്നെ പുറത്തത്തെ ഫുഡ് കഴിക്കാന്ന് തോന്നും മന്തി ഒക്കെ നമ്മൾ വീ മന്തി ഉണ്ടാക്കിയാ റെഡി ആവല
രിയാവുല ഇൻതിരാ കടെന്ന് മേടിക്ണ്ട് വേ ഇല്ല
ഇല്ല നമ്മള് ബിരിയാണി ഒക്കെ ഇണ്ടാക്കുമ്പോ നമുക്ക് ആ ഒരു രുചി കിട്ടും. ഇപ്പ ഇവിടെ മന്തി ഇണ്ടാക്കിയാ നമുക്ക് ആ പോർത്ത്ത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല്ല. പോർത്ത്ല് ആ ഒരു കുയ്ലേക്കൊക്കെ എർക്കി വെച്ചിട്ടാണല്ലോ ഓല്ണ്ടാ
ആഹ് അതനെ ഒരു മര്ങ്ങ് വേണം അതിന്
ആഹ് അതെ അതെ അപ്പ ആ ഒര് രുചി നമ്മക്ക് ഇവിടെ വീട്ട്ല് ഇണ്ടാക്കിയാ കിട്ടുല്ല. അപ്പ നമ്മള് കൂടുതലും പോർത്തുന്ന് ഫുഡ് കഴിക്കാറുള്ളത് ഈ മന്തി അങ്ങനെയൊക്കെ
ആ അതെ നമ്മളീ ഈ കല്യാണം ചിക്കൻ കറിയൊക്കെ ആ ഒരു കറി നമ്മള് വീട്ടിൽ അങ്ങനെ വെച്ചാ ഒക്കും
ഓക്കേ ആക്കെല്ലങ്കി ആ കല്യാണത്തിനുള്ള ബിരിയാണിയും വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്
അത് തന്നെ ബിരിയാണിയുടെ ബഹളം ചിക്കൻ കറിയൊക്കെ ഒരു വല്ലാതെ - ടേസ്റ്റ് അല്ലേ
ആ അത് കല്യാണപ്പുരല് ഉണ്ടാക്കുന്ന ഭക്ഷണം
ഉഹ
അത് നമ്മുടെ വീട്ടില് ഉണ്ടാക്കിയാല് ആ ഒരു രുചി നമുക്ക് കിട്ടൂല
ഇല്ല കിട്ടൂല ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാ
നിങ്ങള് അവിടുത്തെ കല്യാണത്തിനൊക്കെ മന്തിയൊക്കെ ഉണ്ടാവും ഭക്ഷണം
ആ ഇപ്പൊ മന്തിയായി തുടങ്ങി നേരത്തെ ബിരിയാണി
കാണല്ലോ എൽ ഉണ്ടാവുന്നത്
അത് തന്നെ ആ മയോണൈസും കൂട്ടിയുള്ള ആ ഒരു ഭയങ്കര ഡെയിഞ്ചർ അപകടകാരിയാണ് താനും ണം
എല്ലാത്രക്കും ആ നമുക്ക് നാവിന് അത്രയും രുചി കിട്ടുന്നു പിന്നെ അത് കഴിച്ചാ നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കാന്നന്ന് തോന്നും
കഴിക്കാേ ബിരിയാണി ഞാൻ അത്രം കഴിക്കില്ലാന്ന എനിക്ക് തോന്നെ
അതെ ആ നിങ്ങള് പുറത്തൊക്കെ ഇങ്ങനെ പോ പോകാറുണ്ടോ യാത്ര യാത്ര ചെയ്യാറുണ്ടോ
യാത്ര ചെയ്യാറുണ്ട് ഭയങ്കര ഇവിടെ ഇൻട്രസ്റ്റ് ആണ് യാത്ര ചെയ്യാനൊക്കെ അ ഈ ഞായറാഴ്ച വെറുതെ അങ്ങനെ ഇരിക്കുമ്പം പുറത്തേക്കൊക്കെ പോകും
ആ നമ്മള് ഈ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ മാറി പുറത്തോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മള് മ മൈൻഡൊക്കെ തന്നെ ഒന്ന് ഫ്രീ ആവാൻ നല്ലതാ യാത്ര ചെയ്യുന്നത്
വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പൊറത്തേക്ക് എറങ്ങുമ്പം നമ്മള് വേല്ലാത്തൊരു ഇതാ
ഹലോ കേക്കുന്നില്ലേ അവിടെ അങ്ങനെ അടുത്ത് നല്ല മലകളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ
മലകള് മലകളൊക്കെ ഉണ്ട് നമ്മുടെടുതാണ് വാഗവൺ മൂന്നാർ അങ്ങനെയുള്ള അതൊക്കെ ഇവിടെ തന്നെയാണ് ഇവിടുന്ന് കൊറെ കുറച്ച് ദൂരേ ഉള്ളൂ
ആ ആ നല്ല രസാണല്ലാം അങ്ങനത്തെ സ്ഥലങ്ങളൊെ ഒക്കെ പോകൻ
നല്ല രസ ഞങ്ങള് ഈ വെക്കേഷനൊക്കെ ഇങ്ങനെ റിസോർട്ട് എടുത്ത് അങ്ങനെ
ആ ആ ആ നമ്മള് നമ്മള് ഫാമിലി ഒന്നായിട്ട് റിസോർട്ടിലൊക്കെ പോകാൻ പറ്റുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് നമ്മള് ഫാമിലിയൊക്കെ എപ്പോഴെങ്കിലും കാണുന്നില്ലേ നമ്മുടെ ഇപ്പോൾ വീട്ടിലിപ്പോ ഒരാൾ വന്നാണെങ്കിൽ നമ്മൾ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന നമുക്ക് പണിയുണ്ടാവും അപ്പ നമ്മൾ എല്ലാത്തി നിന്നും മാറ്റിയിട്ട് റിസോർട്ടൊക്കെ പോയി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വെറുതെ ഇരുന്ന് സംസാരിച്ചിരി
ഇരിക്കാ അത് തന്നെ ഓർഡറും ചെയ്ത് ചിലപ്പോ ഞങ്ങൾ അങ്ങനെ പോകുമ്പോണ്ടല്ലോ
ആ അതൊക്കെ നമ്മള് ഈ ഭക്ഷണം വെ- ഉണ്ടാക്കി തിന്നുമ്പോഴും അതിനൊരു വേറെ തന്നെ ഒരു-
തേച്ച അപ്പാ ച്ചാത് കൂടുതലും ആണ്ണുങ്ങൾ ആയിരിക്കും എടുത്തോളൂ
അതെ അതെ ഇപ്പ നമ്മുടെ വീട്ടിലാണെങ്കി നമ്മെ വീ ട്ടിൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഇപ്പത്തെ ഒരു കാലത്ത് എല്ലാവർക്കും ഓരോ ഫോൺ കൊടുത്താ എല്ലരും ഓരോ മൂലയിലായിരിക്കും രിക്ക പരസ്പരം കൂടെ ന്ന് സംസാരിക്കാന ആരുംണ്ടാവുല
ആഹ് ഒരു മുറി മുറിയിലേക്ക് ഞാൻ തന്നെ
ആഹ് നമ്മള് ഫോൺ വിളി അങ്ങത്തെ കാലാണി ഇപ്പോ അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്ടി പറയില്ല അത് പൊതുവേ ഇപ്പൊ കുറവാണ്
ർത്തിയായിട്ടും അല്ല ഒണിച്ചിരുന്ന് ഭക്ഷണം കഴു ഭക്ഷണം കഴിച്ചാൽ പോലും ഓരോരുത്തും എല്ലാവ
ആ ഭക്ഷണോ പണ്ട്കാലത്തൊക്കെ ഭക്ഷ ഭക്ഷണം കഴിക്കുക ഒരു ടേബിളിൽ ഇരുന്നാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത സംസാരിട്ടുണ്ടെങ്കിൽ ഇപ്പഴത്തെ കാലം ഓരോരുത്തർ ഭക്ഷണം കഴിക്കും അവരെന്തെങ്കിലും ഫോണിൽ കണ്ടിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക അതില്ലാണ്ട് കുട്ടികളൊന്നും ഭക്ഷണേ കഴി ക്കില്ല
പക്ഷെ അത് തന്നെ ഇല ഇലെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും കണ്ട് ഇങ്ങനെ കയറ്റ കയറ്റി വിട്ടുകോണ്ടിരിക്കുക അല്ലാണ്ട് ഒരു മിണ്ടാട്ടോ പറത്തലോ ഒന്നും ഇല്ല കഴി ഏറ്റ് പോവ എന്നാ എന്നാ കഴിക്കണേന്ന് പോലും. ഇല്ല
അതെയാ അപ്പൊ ഇതൊക്കെ മാറി നിന്നൊരു പൊറത്തോട്ട് യാത്ര എല്ലാരൂടെ ഒരു യാത്ര പോകുമ്പോ അതൊരു സന്തോഷായിരിക്കും.
ആഹ്
ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടാവുല്ലോ
ആ എന്നാ ശരി എന്നാ വിളിച്ചതിന്